ഹലോ ഹലോ ഓ
ആ ഇപ്പോൾ കേൾക്കാം
ആ എന്ത് ചെയ്യുവാ
ഞാൻ ദെ വെറുതെ ഫോൺ നോക്കി ഇരിക്കായിരുന്നു
പണിയൊക്കെ കഴിഞ്ഞോ
എനിക്ക് എന്ത് പണി എനിക്ക് വല്യ പണിയൊന്നും ഒണ്ടായില്ല ആണോ എനിക്ക് ആകെ മുറ്റടിക്കാനുണ്ട് മുറ്റടിക്കുന്നത് ഞാനാ ബാക്കിയെല്ലാം അമ്മ ചെയ്യും അമ്മ കൊറച്ച് നേരം വഴക്ക് പറഞ്ഞോണ്ടായില്ലേ
ആ വന്നു റേഷൻ കാർഡ് വാങ്ങിയിട്ട് പോയി
ആ ആഹ് ആ കണ്ടായിർന്നോ
ആ കണ്ടു കണ്ടു അവിടെ മാവലി സ്റ്റോറി പോന്നന്നാ പറഞ്ഞേ അരി വാങ്ങിക്കാനായിട്ട്
അമ്മൂമ്മ ഇണ്ടായില്ലേ
ഇല്ല ആ പണിക്ക് പോയേക്കുവാ വൈകിട്ട് അവൻ വരുമ്പക്കും
ആഹ് ആ ചായ കുടിച്ചു
ഉം എന്താ കഴിച്ചേ
രാവിലെ ഇന്നങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യല് ഒന്നും ഒണ്ടായില്ല ദോശ വെറുതെ ദോശ മാത്രം
ചമ്മന്തി ഉണ്ടാക്കിയില്ലേ
ഒന്നും സിമ്പിൾ പഞ്ചസാര വി ട്ടി കഴിക്കാനോ
ഞാന് ഇവിടെ ചപ്പാത്തിയും സാമ്പാറും ഒണ്ടാക്കി
ചപ്പാത്തി രാവിലെ തന്നെ ഉണ്ടാക്കിയോ
ആ
പരത്തി ഉണ്ടാക്കി
ആഹ് ഇവിടെ പുറത്ത്ന്ന് വാങ്ങിക്കുന്നത് അ അവർക്ക് ഇഷ്ടല്ല അതിനൊരു കട്ടി ടേസ്റ്റ് ഇല്ലേ പുറത്ത്ന്ന് വാങ്ങിക്കണ ചപ്പാത്തിക്ക്
ആ അത് ചൂടാക്കി കഴിയുമ്പോ വേറൊരു ടേസ്റ്റ് ഇണ്ട്.
ആ വേറൊരു രീതിയിലാണ് വര്ന്നെ ആ ഒരു കട്ടിയും കൂടുതലായിക്കും വേറെ ഏ നെയ്യ്ൻ്റെ ആണോ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക രുചി അപ്പൊ ഇവർക്ക് ഏ രണ്ടു പേർക്കും ഇഷ്ടവല്ല ചേട്ടനും ഒട്ടും ഇഷ്ടല്ല അതുകൊണ്ട് പരമാവധി ഞാൻ ചപ്പാ ത്തി പരത്തി ഇണ്ടാക്കും.
ആ എനിക്കങ്ങനെ കൊഴ പ്പൊന്നുല്ല ഞങ്ങള് ചു ച പുറത്ത്ന്ന് മേടിച്ചിട്ട് ചൂടാക്കി കഴിക്ക ചെയ്യാറ് ഇണ്ടാക്കാൻ ഒന്നും ആർക്കും സമയം ഇല്ലാന്നും പറഞ്ഞ്.
ഇവിടെ സമയം ഉണ്ട്. പിന്നെ അവർക്ക് വാങ്ങിയാലും കഴിക്കൂല്ല വേസ്റ്റ് ആക്കി കളയും ഇപ്പൊ ഒരു ചപ്പാത്തി ഒരാള് കഴിച്ചൂന്ന് വെച്ച അതിന്റെ പകുതി കഴിച്ചിട്ട് ബാക്കി പകുതി കളയും അതിലും ഭേദം നമ്മള് തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. അതുകൊണ്ട് പരമാവധി ഞാൻ ഇണ്ടാക്കുള്ളൂ
അവര് സ്കൂളിൽ പോയ
പോയിട്ടുണ്ട് മോന് പനിയാണ് രണ്ടു ദിവസായിട്ട് എന്നാലും പോയി ആള്
ആഹ് എന്നിട്ട് ആശുപത്രി പോയില്ലേ?
ആ ഇന്നലെ പോയി ഇന്നലെ ആശുപത്രി പോയി മരുന്ന് വാങ്ങിച്ചു. ഏ മൂ ക്കിലൊഴിക്കാൻ മരുന്നുണ്ട്. പാരസെറ്റമോൾ ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് ആള്. ഉച്ച ആവുമ്പോ വന്ന് വിളിക്കണം ഏ ഉച്ച വരെ ഞാൻ ക്ലാസി പോവോളൂന്ന് പറ പറഞ്ഞിട്ടുണ്ട്.
ഉച്ചക്ക് വിളിക്കാൻ പോവോ?
ഏയ് ഇല്ല
പറ്റിച്ചതാണ ആ പാവം കൊച്ച്.
അല്ലെങ്കി പോവൂല ക്ലാസില്
അപ്പോ അവൾക്കോ അവൾക്ക് മടി ഇണ്ടായില്ലേ?
ഇന്നലെ കൊറച്ച് മടിയായിരുന്ന് രാവിലെ ഏതാണ്ട് മറ്റേ നാഗവല്ലി കൂടിയ ഒരു അവസ്ഥയാരുന്നു രാവിലെ തുടങ്ങി
എന്തുപറ്റി
ഒറ്റക്ക് പോവാൻ മടി ആയിട്ട്. കരച്ചില് പിഴി കരച്ചില്
അതുകൊണ്ടാണോ? ഇവളെ നിർബന്ധിച്ച് വിട്ട ആ
അതെ അതെ ഇന്നലെ കൊറെ നേരം പിടിച്ച് മോളെ വിടാനായിട്ട് കൊറെ നേരം അങ്ങടെ നടക്കും ഇങ്ങടെ നടക്കും കരച്ചില് കൈ കിട്ടണത് വലിച്ചെറിഞ്ഞ് എന്നാലും പോയി ആള്
ഇന്ന് പിന്നാ മോനേന്ന് കുറച്ച ബുദ്ധിമുട്ട് രാവിലെ ഏഴേകാല തുടങ്ങി വിളിച്ചിട്ട് ഏഴേ മുക്കാല് കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്
ആഹ ആഹ
എന്നിട്ട് പറഞ്ഞ ചൂടുണ്ട് ആഹ പഠ ക്ക ഇണ്ട് കൊഴപ്പില്ല ഇനിയിപ്പ അടുത്ത ദിവസം ഒരു ഫാൻസി ഡ്രസ് ഉണ്ട് അതിനനി
കൊള്ളല്ലേ കഴിഞ്ഞ വർഷൊക്കെ പോയാ തന്നെ തവണ ഉണ്ടല്ലേ
ഉം അത് മലയാളം ബുക്കില് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സില ഒരു ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണേ
അതായത് അവര് പഠിക്കണ പുസ്തകത്തെ ന്ന് ന്നെ ഒരു ക്യാരക്ടർ
സാധാരണ വായനാ ദിനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്
ഓ
ഏത് ഉക്കായാലും കുഴപ്പമില്ല അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു കക്ാരക് കിട്ടി ഞാൻ ഹാരി പോട്ടന്റെ വെച്ചിട്ടുണ്ട് ഒരാളുടൊ അതേകദേശം ആ ആ നോക്കാന്ന് വിചാരിച്ചു മോളട്ട ശരിയായിട്ടില്ല ഇങ്ങനെ ആലോചിക്കുന്നു കിട്ടുകയാണെങ്കിൽ ഒരു നല്ലതോണ്ണം പറഞ്ഞ
ആഹ് ഞാനും ആലോചിച്ചക്കോട്ടെ എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ടാന്നട്ട് അവനോട് പറഞ്ഞാ അപ്പൊ ഈ കോസ്റ്റ്യൂമോ
കോസ്റ്റ്യം അവന് ഡ്രെസ്സ ഒന്ന അത്രയും വല്ിയ ഇതാക്കളാം അപ്പ അവന് ഓൾറെഡി ർ വൈറ്റ് ഷർട്ട് ഉണ്ട് പിന്നെ കറുത്ത പാാന്റ് ഉണ്ട് പിന്നെ ഞാൻ തൊപ്പി ഉണ്ടാക്കാൻ പോവാ കൊറച്ച കഴിഞ്ഞിട്ടോണ ശരിയാക്കാ
പിന്നെ മറ്റേ ഒരു അവർക്കരു ഒരു പോട്ടല്ലേ
പോട്ടുണ്ട് അത് ഇങ്ങനെ ആലോചിച്ചുൊണ്ടിരിക്കാ അടുത്ത ദിവസം പോയി നോക്കണം കടൽ കിട്ടണന്ന് നോക്കണം ഇല്ലന്നുണ്ടെങ്കിൽ ചില ചിത്രങ്ങളില് അത്രയും എന്താ പറയാ ഫുള്ള് പോട്ട്ുള്ളതല്ല പോട്ടില്ലാതെ സാധാരണ ബനീൻ ഇട്ടിട്ടുള്ള അ ഡ്രെസ്സും കൂടെ കാണിക്കണ്ട് അ അങ്ങനെ നോക്കാ കോ ട്ട് കെട്ടില്ല ആഹ
ഇവർക്ക് ഇവരുടെ ഗ്രാജുവേഷൻ എന്നൊക്കെ പറഞ്ഞ എൽ കെ ജി ഗ്രാജ അജുഷും പറഞ്ഞ ഡ്രസ്സ് കിട്ടില്ലേ ക റുത്തത് ഓ ഇല്ലേ
കൊറച്ച നേരം ഉപയോഗിച്ചിട്ട് അവര് തിരിച്ചു വാങ്ങി വെക്കും
ആ ഓ
അത് കിട്ടിയ നന്നത് ഞാൻ ഇപ്പാ കഴിഞ്ഞുസാം ആ ഉം കഴിഞ്ഞുസം ആലോചിച്ചു അടുത്തുള്ള കൊച്ച് വക്കീലാണ് അതിന്റെ എങ്ങനെ വാങ്ങിച്ചാലോ ന്ന്ങ്ങനെ ഓർത്തു
അപ്പ് അത് വലുതായിരിക്കൂല്ലേ
അത് കൊറച്ച് വലുതായിരിക്കും അതാ പ്രശ്നം
ഉം ഉം എന്നാലും ചോയിച്ച് നോക്ക് നോക്കാലോ
അത് ജോലിക്ക് പോണതല്ലേ
അവരുടെല് രണ്ടെണ്ണം ഒക്കെ കാണുഓരിക്കില്ലേ
എപ്പോഴേലും ചോയിച്ചു നോക്ക്ട്ട
അല്ലെങ്കിൽ ഒരു കറുത്ത വല്ല്യ ഷോൾ എടുത്തിട്ട് കോട്ട് പോലെ ആക്കാ എന്നിട്ട് കുറച്ച് പിൻ ചെയ്ത് വയ്ക്കാ കൈ ഭാഗം അതാകുമ്പോ കൈ സ്ലീവ് മൊത്തം കിട്ടേം ചെയ്യും എറ കോം കിട്ടേംചെയ്യും
നോക്കട്ടെ ചിറ്റ സമയം പോലെ ഇരിക്കും ക്കണേ രണ്ടു ദിവസമായിട്ട് ചിറ്റക്ക് പനിയായിട്ട് ആശുപത്രി പോക്കൊണ്ടിരിക്കാ ഇന്ന് പോയിട്ടുണ്ട് ഉം
ആ ആ അതാണല്ലേ ഇന്ന് വീട്ടില ഇണ്ടാവാതെ
ആ അങ്ങ്ട് പോയപ്പോഴ്ക്കും എ കൊച്ചച്ചും ചിറ്റേനെ ആക്കാൻ പോയപ്പോഴാണ് അമ്മയെ കണ്ടത് അപ്പാ അമ്മേനെ ഇങ്ങ് കൊണ്ടോന്നാക്കി
ആ നടന്നല്ലേ അപ്പ വന്നേല്ലേ
അല്ല
ആ ആ ആ പിന്നെ ഇന്നെന്താ കറിവെച്ച
കറി പിന്നെ രസം വെച്ചു പിന്നെ പാവക്ക കറി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ സ്വന്തം പാവയ്ക്ക്
ആ ഞാൻ കണ്ടായിരുന്നു ഫോട്ടോ കണ്ടിരുന്നു
ആ കൊറെ പാവക്ക കിട്ടി ഇതിപ്പ ആറെണ്ണങ്ങാണ്ട് കി പാവയ്ക്ക
കൊള്ളാം വീട്ടില അങ്ങനെയൊക്കെ ചെയ്തു
കൈപ്പില്ലാധികം
അതെന്താ
അധികം കൈപ്പില്ല സാധാരണ പോലൊന്നേ
ഹ
കറി വെച്ചിട്ട് സാധാരണ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഈ കറി പക്ഷെ ഇന്നലെ കഴിച്ചപ്പോ കൊഴപ്പില്ല കയിപ്പില്ലതികം
ആ വർത്തരച്ചതല്ലേ
ആ അതെ
ആ അതില് പെട്ടെന്ന് കയിപ്പ് തോന്നൂല്ലാ ആ പോസ
എന്നാലും ഇവിടെ സാധാ സാധാരണയോവിടെ വെച്ചാ അത്യാവശ്യം നല്ല കയപ്പ്ണ്ടാവാറുണ്ട്
ആണ എനിക്ക് പക്ഷെ ഇഷ്ടാട്ടാ
എനിക്ക് അത്ര ഇഷ്ടല്ല പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് അച്ചിങ്ങ ഇട്ടു നല്ല അച്ചിങ്ങം ആ കായംകോടെ എടുത്ത് മെഴുക്ക് പെരുട്ടിയാക്കിവെച്ചിന്നലെ
നല്ലതാ ഇവര് പാവയ്ക്കൊക്കെ കഴിച്ച ിച്ചോളോ
ആ
ആഹ പിന്നേര്
എ പിന്നെ പിന്നെ വിഷമിച്ചാ പോയക്കണെ സാമ്പാറാണല്ലോന്ന് ഓർത്ത്
ഉ അവിടെ കൂട്ടുകാരൊക്കെ ഇതുപോലെ കറിഒക്കെ കൊടുക്കൂലേ
ആഹ കൊടുക്കും കൊടുക്കും ഇപ്പ ആ ചെറുതട്ട സമയത്തൊക്കെ ക്കേണ്ടല്ലോ ഹലോ ചെറുതിലേക്കേ ഇടക്ക്ന് സാമ്പാറോ അല്ലെങ്കിൽ വേറെ പയറൊക്കെ കൊടുത്ത് വിടുമ്പോ അവള് വേറെ കൂട്ടുകാരയ്യിന്ന് പപ്പടമോ വെച്ചി ചക്കൻ കറി അതൊക്കെ വാങ്ങിച്ച്ച് കഴിക്കും എന്നിട്ട് കഴിക്കില്ല നമ്മള് കൊടു ട്ടത്
ആഹ ആഹ് ആ് കൊള്ളാം ഉ
അപ്പാ മോൻ വന്ന് പറയും ആഹ് അവള് അങ്ങനെ കഴിച്ചില്ല കൂട്ടുകാരുടെ കയ്യിന്ന് വാങ്ങി കഴിക്കുക ചെയ്തേന്നെക്കെ
ഉ
ഇപ്പൊ പിന്നെയും സാമ്പാർ കഴിക്കും അതെ ഇപ്പം പിന്നേം കഴിക്കണ്ട് രണ്ടു പേർക്കും സാമ്പാറാ കൊടുത്തെ മോന് കൊഴപ്പുല്ല
ആഹ് ആഹ് ശരി ശ രി അവൾക്കാണല്ലേ മീനും ഇറച്ചി ഒക്കെ വേണ്ടേ
അതെ ഇപ്പൊ കൊറച്ച് ദിവസായിട്ട് മൊത്തം പച്ചക്കറി ആയിരുന്നു
ആഹ് അതിന്റെ വിഷമ ആയിരിക്കും അപ്പൊ
ഉം ഭയങ്കര ദേഷ്യത്തിലാ പോയേക്കുന്നെ എന്ന കാരണം ഇന്നലെ ചേട്ടനേ ശബരിമലേൽ പോയിരുന്നു അപ്പൊ അത് കാരണം കൊറച്ച് ദൂസായിട്ട് ഒന്നാം തീയതിയായി അപ്പം അത് കാരണം തൊഴാൻ പോയതാ
ആഹ് ആഹ് ആഹ്
അത് കാരണം പച്ചക്കറിയാരുന്ന് കൊറച്ച് ദിവസായിട്ട് ഇവടെ
ആണല്ലേ
ഉം ആണ് ഒന്നും കഴിക്കാൻ പ ആഹ് ശരി